ഹലോ ആഹ
ആഹ കേൾക്ക ആഹ് കേൾക്കാനില്ലേ
ചായോടി ആണോ
അല്ലല്ല ഫുഡ് കഴിച്ചിട്ടില്ല ആഹ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആണോ ഇത്രയും താമസിച്ചോ ആഹ്
ആഹ അന്ന് കുറച്ച് ലേറ്റ് ആയി
ആഹ ഞങ്ങൾ കഴിച്ചു കുറെ നേരമായി ഇപ്പ ചായ കുടി സമയായില്ലേ
ച ഇത്ര നേരത്തോക്കെ ചായ കുടിക്കുവോ
ആഹ് വൈകിട്ട് ജോലിക്ക് പോണം അതുകൊണ്ടേ നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞങ് പോണം അതാ ഉം പിന്നെ അവിടെന്താ വി ശേഷം മഴയുണ്ടോ
ഇല്ലല്ല ഇന്ന് നല്ല വെയിലാണ് മഴ ഇവിടെ കുറവ് തന്നെയാണ് മഴൊന്നും അങ്ങനെ പെയ്തിട്ടൊന്നും ഇല്ല ഇന്ന് നല്ല വെയിലാണ് ഇന്ന് ഇന്നല നല്ല വെയിൽ തന്നെയാണ്
ആഹ ഇവിടെ ഇന്നലയും മിനിഞ്ഞാന്ന് ഭയങ്കര മഴയായിരുന്നു ഇന്ന് രാവിലെ തുണി വാരിയിടുക പറ ഇടുക വാരിയിടുക പെറക്കിടുക
ആഹ് ഇവിടെ നല്ല വെയില ഇവിടെന്നാ പെയ്തിട്ടേല്ല ഇന്നലെ ചെറിയൊരു ഏ ഉം വെയിലുണ്ടായിട്ടില്ല മഴന്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല ഇന്ന് നല്ല വെയിൽ തന്നെയാണ് മുറ്റത്ത് ഇറങ്ങാൻ പറ്റാത്ത വെയിലാണ്
ആണോ ഇവിടെ മഴക്കോള് ഇരുണ്ടു മൂടി കിടക്കുക തുണി ഉണക്കല് വലിയ ബുദ്ധിമുട്ട് വാരിയിടുക പറക്കി വെക്കുക വാരിയിടുക പറക്കി വെക്കുക അത് തന്നെ രാവിലെ തൊട്ട് ജോലി
ആ് അവിടെയൊക്കെ വെള്ളം വെള്ളമോക്കെ ആയിട്ടുണ്ടാവൂല്ലേ
വെള്ളമൊക്കെ ഉണ്ട് തൊടിലൊക്കെ തോടൊക്കെ കവിഞ്ഞ് വെള്ള ആയിട്ടുണ്ട്
ആഹ ഇവിടൊന്നും വെള്ളം തന്ന ഇല്ല ഞങ്ങക്ക് ആഹ് ഇവിടെ ഞങ്ങള് പൈപ്പ് ലൈൻ എടുക്കുകയാണ് വെള്ളം
ആണോ അപ്പൊ ഈ വേനൽക്കാലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കുവല്ലോ.
ആ വേനൽക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ മഴ പെയ്ത് മഴ പെയ്തിട്ടേ ഇല്ലല്ലോ ഇങ്ങോട്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം മഴ പേയ്തിട്ടുള്ളൂ. അല്ലാതെ മഴ പെയ്തിട്ടേ ഇല്ല. വെള്ള ആവാനുള്ള മഴ പെയ്തിട്ടില്ല. അത് കാരണം വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. ആ
ഇവിട മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഉച്ചക്കത്തെക്ക് എന്തുവായിരുന്നു കൂട്ടാനൊക്കെ? മക്കളൊക്കെ രണ്ടാളും കളിക്കുന്നു. ഒരാള് വീണ് തലയൊന്നു പൊട്ടി. നാല് സ്റ്റിച്ചുണ്ട്.
ആഹ്, ആഹ് അയ്യോ.
ഉം എളയാള് അംഗനവാടി ആ അംഗനവാടീല് വീണതാ.
ആഹ്, ആഹ്.
അങ്കണവാടി കഴിച്ചോണ്ടിരുന്നപ്പോ ഡസ്കിന്റെ അടിവശത്തോട്ട് കാല് ഒന്ന് വെച്ച് ചവിട്ടി എണിക്കാൻ നോക്കിയതാ. ഇയാക്ക് കാലിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം കാലിന് ഇച്ചിരി സ്വാധീനക്കൊറവുണ്ട്. അപ്പൊ എളയാള് കാല് ചവിട്ടിക്കൊണ്ട് ഡെസ് എഴുനേക്കാൻ നോക്കിയതാ. അപ്പൊ ബാക്കിലോട്ട് മറിഞ്ഞ് പടി തലയിടിച്ചു. പിന്ന ഇന്നലെ പിന്നെ ആ നാല് സ്റ്റിച്ചോണ്ട്. ഇന്നലെ പിന്നെ ആശുത്രി കൊണ്ടോയി സ്റ്റിച്ച് ഒക്കെ ഇട്ട് ഇന്ന് ശെ പക്ഷെ അയാള് വേദനക്കെ കൊറേ സഹിക്കുന്ന ആളാ. അതുകൊണ്ട് വല്യ വഴക്കില്ല. രാത്രി നല്ല വഴക്കാരുന്നു. ഇപ്പൊ കൊഴപ്പോല്ല. ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നു.
ആഹ്, ആഹ് നല്ല ബുദ്ധിമുട്ടുണ്ടാവുല്ലോ. ആഹ്. പിന്നെ എന്താ ഉച്ചക്ക് ഫുഡിനൊക്കെ എന്താ? മീന് കറി മീന് കറി വെച്ച് മീന് വറുക്കേം ചെയ്തു വേറെ ബീട്രൂട്ട്. ഉപ്പേരിയും വെച്ചു. അതന്നെ അവിടെ എന്താണ്? ആഹ് ചക്കണ്ടാവുല്ലെ.
ഉ
ഏ അപ്പൊ അത് മാത്രം മതിയോ ചോറിന്.
അതും മീൻകറിയൊണ്ട്. പിന്നെ മീൻ വറുത്തില്ല. പെരട്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വറുത്
ആഹ്, ആഹ് എന്ത് മീനാണ്?
പൊഴമീം കിട്ടി. ഇവിട വെള്ളം ആവുമ്പോ തോടിലൊക്കെ പോഴാ മീൻ ഇങ്ങനെ വരുവേ അപ്പം അതുകൊണ്ടുവരും.
ആഹ്, ആഹ്.
ഉം തൂളിന്ന് പറയും ഒരു നല്ല ആ പിടിച്ച് കൊണ്ടുവരും ജീവനോടെ കൊണ്ടുവരും അന്നി ട്ട് അമ്മള് വെട്ടി കഴുകി ഫ്രിഡ്ജി വെച്ചേക്കും അല്ലെങ്കി പിന്നെ ചത്താണ് കൊണ്ടുവരുന്നെങ്കി വല്യ മീനാണെങ്കി എടുത്ത് ഫ്രീസറി വെച്ചേക്കും. എന്നിട്ട് കുറേശെ എടുത്ത് കഴുകി എടുക്കും. ഇവിടപ്പങ്ങനെ കി ട്ടുവെ നമുക്ക് ഈ തോടൊക്കെ നെറയുമ്പോ ശരിക്കും മീൻ വരും ഇവിടെ എല്ലാവർക്കും ആർക്കും വേണ്ട എല്ലാർക്കും ഇഷ്ടം പോലെ കിട്ടുന്നൊണ്ടെ
ആഹ് നൽ വല്യ മീനായിരിക്കുവോ?
ആ വല്യ മീൻ നല്ല ചെ തൂളിന്ന് പറയും നല്ല ചെതുമ്പലക്കുള്ള മീനാ പക്ഷെ നല്ല ടേസ്റ്റ് ഇച്ചിരി മുള്ളൊക്കെ ഒള്ളയാ എന്നാലും രു ജി ആറ്റുവാളന്നൊക്കെകേട്ടിട്ടില്ലേ. ആറ്റുവാള അതൊക്കെ കറിവെച്ച് നല്ല മുളകിട്ടൊക്കെ കറി വെച്ചാ നല്ലയ. റോഡക്കെ ഇങ്ങനെ ഒ കവിഞ്ഞൊക്കെ ഒഴുകുമ്പഴേ തൊടിനാ റോഡിലോട്ടൊക്കെ മീൻ ചാടിവീഴും.
ആഹ് മീൻ ചാടി വര്ണുണ്ടാവൂലേ.
നമ്മൾക്കൊക്കെ മീൻ കിട്ടാൻ എന്ത് പാടാ മീന് മീന് ഒന്ന് കൊണ്ട് വന്നിട്ടില്ലെങ്കി അന്ന് മീനില്ല അന്ന് ഞങ്ങൾക്ക് കറി വെക്കാൻ ഒന്നും ഉണ്ടാവില്ല പച്ചക്കറി ഒന്നും ഇവിടെ കുട്ടികൾ അങ്ങനെ വല്ലാതെ കഴിക്കൂല
ആണല്ലേ ഇവിടെ പിന്നെ അങ്ങനത്തെ കൊഴപ്പ ഇല്ല കിട്ടുന്നുണ്ട്
ആഹ
ഇന്നലെ പിന്നെ ആശുപത്രി ഒക്കെ ആയിട്ട് നടത് അതുകൊണ്ട് ഇന്നലെ പിന്നെ ഒന്നിനും സമയല്ലായിരുന്നു ഇന്ന്പിന്നെ ആൾ ഓക്കേആയിട്ടി ന്നോണ്ട് നമുക്കൊരുസന്തോഷണ്ട്
ആ അപ്പൊ രാവിലെ വീണതാണോ
ഇന്നലെ ഇന്നലെ ഉച്ചയായി ഉച്ചയ്ക്ക് അവിടെ ചോറൊക്കെ കൊടുക്കും പിള്ളേർക്കെ അപ്പൊഇയാളും ചോറ് കഴിച്ചിട്ട് അവിടെരുന്ന് ഇരുന്ന് കസേരേലിര്ന്ന് ചോറ് കഴിച്ചോണ്ടിര് ന്നതാ അകത് വശത്ത് ഇവര് സ്പോഞ്ച് പോലുള്ള സംഭവങ്ങളായിട്ടേക്കന്ന് വരാന്തേൽ ഇല്ല ടൈലായിട്ടേക്കുന്ന് അപ്പ അവിടെഇരുന്നാ കസേരയിട്ട് അങ്ങനെ പറ്റിയതാ ഇന്നെലെ പിന്നഅതി ത് ന്റെ പൊറകെയാര്ന്ന്
ഈ പിന്നെ അംഗനവാടീൽ ഇപ്പം പ്രവേശനോത്സവം ക്കെ കഴിഞ്ഞില്ലേ കുട്ടികളെ
ഇല്ല അവർക്കായില്ല അവർക്ക് അവധി ഇല്ലല്ലോ
ആഹ അതന്ന അവർക്ക് അവധി ഇല്ല പക്ഷെ അവര് ജൂൺ ആവുന്നതിന് മുന്നേ ഇങ്ങോട്ടൊക്കെ അങ്ങനെയാണ് ജൂണ് മെയ് ലാസ്റ്റ് ഒക്കെ ആയിട്ട് അവർക്ക് പ്രവേനോത്സവ ണ്ടാവും ആ ഉണ്ടാവും എന്താ ന്താച്ചാല് ജൂണിലാകുമ്പോം കുട്ടികൾ കൊറേ ആ ഇവിടെ അങ്ങനെണ്ട് ഇവിടെ പിന്നെ ജൂൺ ആകുമ്പേയ് കൊറേ കുട്ടികൾ അങ്ങനെ സ്കൂൾക്ക് പോവല്ലോ അപ്പൊ ആഅപ്പോഴേക്കും ഇങ്ങനെ പ്രവേശനോത്സവം നല്ല പരിപാടിയൊക്കെ ഉണ്ടാവും
ആണല്ലേ ഇവിടെ അത് ഇവിടെ സ്കൂള്തൊറ ക്കുമ്പോഴാ പ്രവേനോത്സവം നടക്കുന്നെ അതുവരെ ഇവർക്ക് അവധില്ലാത്തതൊണ്ട് പിന്നെ കലണ്ടർ അവധിയുള്ള ദിവസങ്ങളിലൊക്കെല്ലേഒള്ളു അവധി അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് അവധിയില്ല അവധിയില്ല സത്യം പറഞ്ഞ അവർക്കും അവധി കൊടുക്കേണ്ടതാ
ആ അതെ പിന്നെ ആളെങ്ങനെയാണ് പരിപാടിക്ക്ഒക്കെ കൂടോ
പരിപാടിക്ക് കൂടാ ഇയാളെ ചേ ചേർത്തതേ ഉള്ളൂ അംഗനവാടില്ലേ
ആഹ് ഇപ്പോ പോക്ന്നതേ ഉള്ളൂ
പോവാൻ തൊടങ്ങിയതേ ഉള്ളു അപ്പൊ അതുകൊണ്ടാ പോവാൻ തൊടങ്ങിയപ്പ് മടിയായിരുന്നു ഇനിപ്പ രണ്ടു ദിവസം കൂടി പുതിഉടുപ്പ് പ്പൊക്കെ ഇട്ട് നല്ല രണ്ടീസം കൊണ്ട് പോവാൻ മടിയില്ലാതെ പോവുമായിരുന്നു അങ്ങനെ പോയപ്പോഴാ ഇനിയിപ്പോ കൊറേ ദിവസത്തേക്ക് പോകാനും പറ്റത്തില്ല
ആ ആൾക്കിപ്പത്രേ മൂന്ന് വയസ്സാണോ
ആ നാലു വയസായി വിടാ തൊടങ്ങിയതേ ഉള്ളൂ
ഇസ്കൂളിൽ ചേർതാനായില്ലേ
ഇല്ല ഇനി ആറു വയസ്സില് സ്കൂളിൽ ചേർക്കുന്നെ കാലിന് കുറച്ചു ബുദ്ധിമുട്ടുണ്ടേ അപ്പോഴന്ന് നടക്കാനേയ് അപ്പൊ അതുകൊണ്ട് താമസിച്ചേ ചേർക്കത്തുള്ളൂ ആറ് വയസ്ന്ന് ചേർക്കാന്ന് വിചാരിച് അതുവരെ വിടെ അങ്ങൻവാടിയിൽ നിന്ന് പഠിച്ചോളു
ആ പഠിപ്പ അംഗനവാടിൽ പഠിപ്പിക്കുന്നുണ്ടോ
ആ പ്രീ സ്കൂൾ പോലെ അവരെല്ലാം പഠിപ്പി അക്ഷരങ്ങള് എബിസിഡി എല്ലാം പഠിപ്പിച്ചിട്ടാ വിടുന്നത്
ആഹ് അങ്ങനെകുമ്പോ സുഖാണല്ലോ സ്കൂളിൽ ചേർക്കുമ്പോഴേക്കെ അവർക്ക് അക്ഷരങ്ങളക്കെ
എല്ലാ ആഹ് അക്ഷര അങ്ങന എണ്ണാനും ഒക്കെ അക്ഷര എണ്ണൽസഖ്യകളും അ അധിക പട്ടികയും ഗുണന പട്ടിക ഒക്കെ കുറച്ചൊക്കെ അഞ്ച് വരൊക്കെ പഠിച്ചിട്ടൊക്കെയ വരും
ആഹ അഹ് സുഖാണ് അവർക്ക് അങ്ങനെ ആഹ അപ്പൊ സ്കൂളിൽ ചേർന്ന് വല്യ ബുദ്ധിമുട്ട് വരൂല ആ
യും പഠിപ്പിച്ചൊക്കെ വിടുന്നണ്ട് സ്കൂൾ ചെറക്കുമ്പോ അതുകൊണ്ട് ർ പറയും നമ്മൾ എത്രയും അത്രയും ചേർത്താൽ മതി അതുപോലെ ഇന്നനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതും കൊണ്ടേ നമ്മള് നേരത്തെ കൊണ്ട് ആക്കുന്നില്ല
ആഹ പിന്നെ മറ്റുള്ളവർക്കൊക്കേ സ്കൂൾ തുറക്കുമ്പോഴേക്കും അല്ലാതും വാങ്ങിയോ
ആഹ വാങ്ങി കൊറച്ചീസം മുന്നേ പോയി മൂത്താക്ക് ബുക്ക ഒക്കെ ഓഫറിന് കിട്ടതില്ലേ പത്ത് ബുക്കിന് പത്ത് ബുക്ക്
ആ് പത്ത് ബുക്ക് ഫ്രീ ആ ഇങ്ങോട്ടുണ്ടത് പത്ത് ബുക്കിന് പത്ത് ബുക്ക് ഫ്രീ ഒക്കെ ആയിട്ട്
അങ്ങനെ പക്ഷെ നമ്മള് നോക്കുമ്പോ ബുക്കിലും പേജൊക്കെ കുറവാ ന്നാലും
അത്ണ്ട് കട്ടി കുറവാണ്
കട്ടി കുറവാ നമ്മളെ സാധാ ഒരു ബുക്ക് എത്രയും ദിവസം അത് ഒരു ബുക്കിന് അമ്പത് രൂപയൊക്കെ വീരും കേട്ടോ ഇത് നമ്മ വങ്ങി ക്കഴിയുമ്പയാണ് ന്ന് കണക്ക് കൂട്ടിക്കെ നോക്കുമ്പോ വലിയ ലാഭൊന്നും ഇല്ല പിന്നെ എന്നാലും കുഞ്ഞു പിള്ളേർക്കൊക്കെ അതൊക്കെ മതിയല്ലോ
ആ് കുട്ടികൾക്ക് പോയാ മതി പക്ഷെ ഞാനിപ്പോ നോക്കിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് കനം കുറവാണ് ബുക്ക്
ആഹ പിന്നെ ഹൈ സ്കൂളൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അത് പറ്റത്തില്ല പേജ് കുറവാണ്
കൂളിക്കൂല ആ അതെ പിന്നെ ഇവക്കന്നെ എഴുതിട്ട്പെട്ടെന്ന് കഴിയും കുറെ ബുക്കുള്ള കാരണേ നോട്ട് ബുക്ക് ഒരു വർഷമാ ആവുമ്പോഴേക്കും വലിയ നോട്ട് ബുക്ക് വാങ്ങിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് രണ്ട് ബുക്ക് ഇവിടെയൊക്കെ കുട്ടികൾക്ക് അങ്ങനെയാണ് ഞാൻ വലിയ കുറച്ച് കനള്ള ബുക്ക് നോക്കി വാങ്ങയാണ് ചെയ്യ പിന്നെ വെച്ചാല് മാറ്റ് സ് ഒക്കെ പെട്ടെന്ന് എഴുതി തീരും പിന്നെ വീണ്ടും നമ്മൾ നോട്ട് ബുക്ക് വാങ്ങണം ആ
വാങ്ങണം
അപ്പ ഞാനീ ഈ പ്രാവശ്-
ഉ ഞാനിപ്പോ വാങ്ങിട്ടേ പിന്നെ ഉറ പിന്നെ നമ്മള് കൂട്ടി നോക്കുമ്പളാ ഓർത്തെഇത് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നി
ആ പിന്നെ അവർക്ക് ആ ആ ഒന്ന് തന്നെ ആവുമ്പയെ അവർക്ക് എക്സാം ഒക്കെ ഉണ്ടാവുമ്പോ പഠിക്കാനും സുഖാണ് ഇത് ഒന്ന് എഴുതി ഫുള്ളായല് ആ നമ്മള് മറ്റേത് മാറ്റിവ വെക്കും പിന്നെ എക്സാമിന്റെ ടൈമിലായിരിക്കും അത് നോക്ക അപ്പൊ ഞാനീ കഴിഞ്ഞ പ്രാവശ് ആ് പല ബുക്കാകുമ്പേ അപ്പൊ ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ വാങ്ങി വലിയ കനള്ള തന്നെ വാങ്ങി
പിന്നെ കൊട ബാഗ് അതൊക്കെ ഓഫറിനുണ്ട് അതൊക്കെ പിന്നെ ഭേദമാണെന്ന് തോന്നി ബുക്ക് പശേ നഷ്ടമാണ് ഞാൻ നോക്കിട്ട് എനിക്ക് അധ്യ
കൊട പിന്നെ ആ എനിക്ക് അങ്ങനെ തോന്നിന്ന എനിക്ക് വല്യ ലാഭമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ കൊട കൊട പിന്നെ സ്കൂൾ ബസൊക്കെ ഉള്ള കാരണം വണ്ടിയൊക്കുള്ള കാരണം പിന്നെ കുടന്റെ ആവശ്യവല്ലാതെ വരൂല ബാത്റൂമില്
വിടുക റെയിൻ കോട് മാത്രം മേടിച്ചൽ മതി. കുടയുടെ ആവശ്യം
ആഹ് കുടന്റെ ആവശ്യം വരുന്നില്ല അതായിട്ട് ഞാൻ കുടന്നും ഇവിടെ വാങ്ങിയിട്ടില്ല
ബാഗ് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ആ ഞങ്ങൾക്ക് പിന്നെ പെര ആഹ ഞങ്ങക്ക് പിന്നെ പെരുന്നാളു ആണ് അടുത്ത ആഴ്ച
ആണ് ആ ഇനിയിപ്പ വിശേഷങ്ങളാണല്ലോ
ആ പെരുന്നാള് പ സ്കൂള് തൊർക്കലൊക്കെ ഒപ്പാണല്ലോ ഏകദേശം ഇരുപത്തി നാളെ മറ്റന്നാളാണ് ഞങ്ങക്ക് പെരുന്നാള് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ സ്കൂള് തൊർന്നിലേ എങ്ങനെ ഇ അവിടെക്കെ അങ്ങോട്ടൊക്കെ എങ്ങനെ ഒന്ന ഒന്നാംതിയന്നാണോ സ്കൂൾ തൊർക്ക്ണത്
ആ ഒന്നാം തീതിയന്ന പറയുന്നത് പിന്നെ സ്കൂളിന്ന് മെസ്സേജ് ഒന്നും ഇതുവരെ വന്നില്ല എന്നാന്നുള്ളന്ന്
ആഹ് ആഹ് ആഹ് ഇങ്ങോട്ട് ആ ഒന്നാന്തീ തന്നെ പറഞ്ഞത്, ആഹ് നാളെ ഒരു മീ റ്റിങ്ങ്ണ്ട് സ്കൂളില്, അപ്പം പറയായിരിക്കും എന്നാന്നുള്ളത്
ആഹ്, വടെ ഒന്നും സ്കൂൾ ഗ്രൂ പ്പ്ലൊന്നും വന്നില്ല, ഇനി വരുമ്പപൊഴേ അറിയത്തള്ളൂ, കറക്റ്റ് ഒന്നാംതിയായിരിക്കും
ആഹ് ഇനി വെച്ചെടെട്ടൊ ഓക്കെ
ആഹ്
ആഹ്